ഹലോ ആഹ എന്താ വിശേഷം
നല്ല വിശേഷം
ഉം എന്താ തീരെ സൗണ്ട്ല്ലല്ലോ
എങ്ങനെ
തീരെ സൗണ്ട്ല്ലല്ലോ
ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു ഞാൻ ഇങ്ങനെ കുത്തിരിക്കാണ് ഇപ്പ കു ഫുഡ്ന്ന് ചോറും മുരിങ്ങന്റെ എല കറിയും വെച്ചു ചിക്കൻ പൊരിച്ചതും ഉണ്ടായിനി
അത് ശരി
ഉം നിങ്ങക്ക് എന്തേനു ആ മക്കള് പോയി
തേങ്ങാ ചോറ്
രാത്രികക്കും ഞ്ഞതന്നെ അതോ വേറെണ്ടാക്കോ
ഇന്ന് പ്പഞ്ഞ് നാളെ നോമ്പൊക്കെ ആണെങ്കില് വേറെണ്ടാക്കണം
ആ അത് ശരി
ഉം ഉം
മക്കളോ സ്കൂള് പോയോ
ആഹ ഒക്കെ പോയി
ഏ എപ്പള വരിയാ
തന്നെ അവര് ഇനി അഞ്ചരക്കെ ആവും
ആയ എടുത്ത ഏ
വൈകുന്നേരം ഇഞ്ഞ് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കും പയംപൊരി ഇണ്ടാക്കാര്തിക്കാണ്
അത് ശരി എന്നും മാണോ കടി എണ്ണക്കടി അങ്ങനത്തെ്പ വേണം ആഹ ആത് ശരി പിന്നെ ചായ കുടിച്ചോളൂ
ആഹ ചോറ് വെക്കൂല അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കലാണ് നിങ്ങളന്താ ചെയ്യല്
ഞാന് തന്നെ ഒന്നെങ്കി എണ്ണക്കടി ട്ട് അല്ലാന്ന് എന്താ ചെലപ്പോ ബേക്കറി കഴിക്കും ചോറിനോടൊന്നും വരുമ്പോ അങ്ങനെ ആ താല്പര്യ ഇല്ല ആ അല്ലേ രാവിലെ ക്കത്ത മാവോ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടെങ്കിൽ ചൂടോടെ ദോശ ചുട്ട് കൊടുക്ക അതൊക്കെ കഴിക്കും
ഹസ്ബൻഡ് ഇവിടെ ഇണ്ടോ ആ മഴ ഇങ്ങനെ പാറിക്കോണ്ടിക്കണ്ട് എന്നാ അയിന്റെ ഇടയിൽ വെയിലും വരുന്നുണ്ട്
ആഹ ഒരു നല്ലൊരു മഴ കിട്ടണില്ലല്ലേ
ആ കിട്ട്ണില്ല ഫുള്ള് വെയിലാണ് അതിന്റെ ഇടിൽ മഴ പെയ്താലും വെയിലറക്കണ്ട് ആഹ ചൂട് കൂടും ആഹ് ചൂട് കൂടും ചെയ്യും
ആഹ ഒന്നങ്ങട്ട്ച്ചാറി പോകുമ്പോ ആഹ എല്ലോട്ത്തും ഉണ്ട്
എത്ര മക്കളാ
ഇക്ക് മൂന്നാളുണ്ട്
ഏ അത് ശരി
രണ്ടാള് സ്കൂളിൽ പോയി ഒരാള് ചെറുതാണ് രണ്ടു വയസ്സായിട്ടുള്ളു നിങ്ങക്കോ
ഇക്ക് നാല് മക്കള്
അ നാലാളും പോയോ
ഇല്ല ചെറുത് ഉറങ്ങാണ് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ
അഹ് ശരി ശരി ഏ ഒരാള് ലീവാ
ഡിഗ്രി കൊടുക്കാനെ
ആഹ അത് ശരി അപ്പൊ ഞ്
അപേക്ഷ കൊടുത്തിട്ടുള്ളു ആ അപേക്ഷ കൊടുത്തിട്ടിട്ടുള്ളൂ
ചെറിയല് ഇപ്പോ ഉറങ്ങണള്ളൂ
പുറങ്ങണോല്ലേ
ഉം വൈകിട്ട ആണോറങ്ങ
ഒരു മണി ഒന്നരൊക്കെകുമ്പോ ഒറക്കിയതാ
ഏ അല്ല നേരം പളത്തിട്ട് പിന്നെ ഒട്ട ഇറങ്ങുള്ളൂ
ആഹ് ഉറങ്ങള്ളൂ
ആഹ
രാവിലെ എണീറ്റാ പിന്നെ ഒരുരോർക്ക് റങ്ങോളൂ
ആഹ അങ്ങനെ തന്നെ രാവിലെ ആഹ് പൊറങ്ങണേ ഇന്ന് ഇപ്പോ വൈഗി ഇങ്ങനെ ആ ഒരാൾക്ക് ഉറങ്ങും പ്പയിനന്നണിക്ക് ശേഷം എപ്പഴും ആവാം
ആ അതെ
ള്ളില് എപ്പഴും ഓറങ്ങും കളി കൂടണെങ്കിൽ അങ്ങനെ ക അച്ച കൊണ്ട് നടക്കും അപ്പൊ വേക്കും അല്ലെങ്കി നേരത്തെ ഇറങ്ങോ ഞ ആരു ഇല്ലെങ്കി മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാ പിന്നെ ഒറ്റക്കല്ലേ? ആഹ
ഹസ്ബൻഡ പട് ഇണ്ടോ
ആ ഹസ്ബൻറ് ഉണ്ട് ഏർ പിന്നെന്തൊക്കെയ വിശേഷിച്ച
പിന്നെന്താ അങ്ങനെ പോണ കുട്ടിക്ക് സാധാ നമ്മള് കഴിക്കണൊക്കെ തന്നെ അല്ലാത്തൊന്നും കഴിക്കൂല നിങ്ങളെന്താ കൊടുക്ക
ഞാനും അതൊക്കെ തന്നെ നമ്മള് കഴിക്കണം കഴിക്കോ
ആഹ കഴിക്കും ഉ അംഗലവാടി പൊടിയൊന്നും കിട്ടൂല്ലേ
ത്തലുണ്ടേ
ഏ അത് കഴിക്കുവോ ആഹ കിട്ടും അത് വല്ല ഇഷ്ടില്ല
ഏ എൻ കഴിക്കും അ ഞങ്ങള് പൊടിക്ക് പിന്നെ നമ്മളായിട്ട് കുറച്ച് സാധനങ്ങൾ കൂട്ടിങ്ങാണ്ട് പൊടിച്ചുവല്ലോ ആവർ ത്ത് പൊടിച്ചും പിന്നെ അത് ഞാനാണ് വിരകെ കൊടുക്കും
ഏ ശരി
അപ്പൊ കഴിക്കോ ഞ അതില്ലെങ്കിലും ഒറ്റക്കായാലും കഴിക്കും
ആഹ കഴിക്കും ഉ
അങ്ങനത്തെ പ്രശ്നമൊന്നുമല്ല പിന്നെപ്പോ ചോറ് തിന്നണമെങ്കിൽ താളിപ്പ അങ്ങനത്തൊക്കെ ഉണ്ടായാല് ചോറ് അങ്ങനെ വാരി കൊടുത്താ തിന്നും അല്ലേ മടിയാണ്
ഏ ശരി
ഓൽക്ക് അങ്ങനെ ചോറ അങ്ങനെ തിന്നോ
ആഹ ഒപ്പം കൊണ്ടെടുക്കണം ഉം എന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട്ങ്ങനെ കൊടുക്കണം ഒക്കെ ആ ഫോണും വാണം കാർട്ടൂണ്
ആ അത്ണ്ടങ്കിലേ എല്ലാർക്കു എറങ്ങൊള്ളൂ
ക്കലില്ല അല്ലാത്ത വല്ലതെ ബദ്ധിമുട്ടിക്കുമ്പളെ കൊടുക്കലൊള്ളൂ
ആ ഞമ്മൾക്ക് എന്തെലൊക്കാ
ടോയ്സൊക്കെ കൊണ്ട്ങ്ങനെ കളിക്കുമ്പോ അങ്ങനെ കൊടുക്കും
ഉം
ഫോണ് കൊടുക്കലില്ല ആ ചേലായാ പിന്നെ അത് കെദേടാണ്
ആ ആ ന്നന്നെ എന്തലൊക്കെ പണി ഇട്ക്കണെങ്കി കൊടുക്കും അപ്പൊ കൊടുത്തഴിഞ്ഞാ പിന്നെ പിന്നെങ്ങനെ അത് ചോയി ചെലൊട്ങ്ങും
ആ ചോയ്ചലൊട്ങ്ങും അപ്പളാണ് പിന്നെ അടെ പ്രശ്നം വര മറ്റേ കൊടുക്കാതെങ്ങനെ കളിച്ചുകൊണ്ട് നിക്കാണെങ്കില് കൊയപ്പല്ല ആ ഇബൻക്കും അങ്ങൻതന്നെ കാർട്ടൂ ണ്റഞ്കാണ്ടാണ് തൊടങ്ങും
ഉം
പിന്നെ അത് തൊടങ്ങി കൊടുത്തിട്ട് ല്ലെങ്കി പിന്നെ പ്രശ്ന
ആ അഹ്‌ഞ്ഞി ആദ്യേ കൊടുത്തിട്ടില്ലേ അത് ചോദിച്ചാ നി കൊറച്ചേരം ചോദിച്കാണ്ട് ഓലെ പാടോക്കെ വല്ല വ ചെറിയ ടോയ്സൊക്കെ ഇട്ത്ത്കാണ്ട് അങ്ങനെ ഓൽ കളിയൊടുങ്ങും ഉ
ന്ന് മയ കിട്ടേക്ക്ണോ അഉടെന്ന്
മഴ ചെറുതായിട്ടൊന്ന് വരറ്റേയ്ച്കാണ്ട് അതേമായിരി പോയി
ഏ ഇവിടെ അങ്ങനെ തന്നെ ഒന്ന് പാറ്ണ്ണ്ടാ അതേമായിരി അറക്ക്ണുണ്ട് ഡ്രസ്സൊക്കെ ഒണങ്ങാനാണ് അത് ഇടുത്തും വെച്ചും ങ്ങനെ നിക്കണം
വെയിലും ല്ല മഴുംല്ല ചെറുതായിട്ടൊന്ന് ചാറേമായിരി വന്നീനി അത് പോയി പ്പ മഴല്ല വെയിലുംല്ല രണ്ടിന്റേം നട്ക്കാണ്
അതന്നെ ഇപ്രാവശ്യന്താലും മഴ കൊറവാണ് ആ ണ്ടാവും
അല്ലെങ്കി കെദേടാണ് ഇല്ല ഇപ്രാവശ്യം മയല്ല മറ്റേ മറ്റേത് സ്കൂളാണ്ട് തൊറക്കുമ്പോ തൊടങ്ങും ഇല്ല അങ്ങൻ ത്ത പ്രശ്നൊന്നുല്ല ഇങ്ങക്ക് ണ്ടോ
ഇല്ലേ ഞങ്ങകൂല്യ ഞങ്ങക്ക ഇവിടെ കോയലാണ്ക്ഷേ ഞങ്ങളവിടെ ടെ ചുറ്റു ഭാഗത്തൊക്കെ വെള്ളത്തിന്റെ പ്രസ്നണ്ട് അപ്പോ മറ്റേ ലൈൻ വള്ളം വലിചപ്പോ
ആ ഞങ്ങക്കതാണ് ഇതിലേ
ആ ലൈൻ വള്ളാ
ഉം ഉം
അത് ശരി
അ ഇതുവരെ പ്രശ്നൊന്നുംണ്ടായിട്ടില്ല സാധാരണ എല്ലാ വേനൽക്കും പ്രശ്നണ്ടാവല്ണ്ട് ഉം ഇപ്രാശ്യം കൊഴപ്പൊന്നുല്ല ഇത് വരെ വരാതന്ന്ട്ടൊന്നുല്ല ന്നാ നല്ല മഴ കിട്ടിട്ടുംല്ല
ആആ ആ അതന്നെ ഇപ്രാശ്യയ്ന് മഴല്ലേ
ആ മഴല്ല മയ കമ്മ്യാണ്
ഈ മാസഞ്ഞിങ്ങനെ പോയി ഞട്ത്ത മാസന്താവസ്ഥാവോ
മ് ഹും ഇപ്രാവശ്യം തന്നെങ്ങനെ ഞ്ഞിടുത്ത മാസൊന്നാലോയിച്ചാ വയ്യ
അലോയ്‌ച്ചാൻ വയ്യ
അയിലങ്ങെനെ വീട്ടില് പച്ചക്കറിയാളും ഒക്കെ കുഴിച്ചിടല്ണ്ടോ
ആ ണ്ടേ ചെടികളും പച്ചക്കറിക്കെ ണ്ടാക്കല്ണ്ട്
ആ എങ്ങനെ ചെറിതോതിൽ ഇങ്ങനെ ആ ചെറുതായിട്ട് ഇങ്ങനെ നമ്മളെ ചെറിയ രീതിക്ക്ല്ലൊക്കെണ്ട് ഉം ഒന്നായിട്ടില്ല ഇങ്ങനെ നമ്മള് തക്കാളി മൊളക് ആ അങ്ങനത്തെ ചെർ ചെറിയ കുറ്റി ചെടികള് മാരി ഇണ്ടാവണ ആ മറത്തന്റെല്ലേ ആ അതന്നെ
ആ അങ്ങനത്തെ
അങ്ങനത്തൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ആഹ് ക്കെ പിന്നെ മക്കൾക്കും തന്നെ സുഖാണ് ഇലക്കറികൾ ഒക്കെ വല്യ ഇഷ്ടാണ് ഓർക്ക് കഴിക്കും ഫു ല്ലോ കഴിക്ക അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ പിന്നെ അതാണീ മത്തൻ കുതിമക്കൊക്കെ തിരീണന്നത്
ആ അതന്നെ സ്വന്തായിട്ടല്ലേ നിങ്ങളുടെ വീട് ഉം ഉം ഉം
ഉ ഇല്ലോടത്ത നമ്മള് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിണ്ട് ഉം ഒരു ഭാഗം ചേടിയും ഒരു ഭാഗം എന്തും ഒക്കെ എങ്ങനെ ഒപ്പിച്ച് പോണ് ഉം
എന്താ മക്കള് വര്മ്പത്ത്ന്
മക്കള് വര്മ്പോത്ത്ന് പ്പോ ഞ്ഞ് ബേക്കറിണ്ട് അത്പ്പൊ ബെന്ന് മതീ അർഞ്ഞ് പോ പാേയ്നീ
ഏഹ് അയ്
അപ്പം ആഹ് ഇപ്പൊ വെയ്കുന്നേര്ത്തിനെന്തേലൊക്കെ ണ്ടാക്കണം ഒന്നും തീര്മാൻച്ചില്ല അത് പെട്ടെന്നുട്ച്ചെയ്ക്കാരം ആഹ് ആലോയ്ച്ചെന്നും ന്ന് കുത്തര്ന്ന്ട്ടില്ലന്ന് അവ്ടെ എങ്ങനെ ഒ ഒ ഇന്നെന്താണ്ടാക്കാ നിക്ക്ണെ
ഇന്ന് പഴംപൊരിണ്ടാക്കാര്തിക്കാണ്ട് മാവ്ണ്ടാക്ക്യെച്ച്ക്ക്ണ് എങ്ങനെ മാവ്ണ്ടാക്ക്യെച്ച്ക്ക്ണ്റ്യേ പഴംപൊരിക്കേ
ആഹ് ആഹ് ആഹ്
ന്നാ പിന്നെ ഞ്ഞ്‌ അസറൊക്കെ നിസ്കാരം കയ്ഞ്ഞ്ട്ടാണ്ട് പൊറ്പ്പെട്ടാ മതി
ആഹ് ആക്കം പോലെ തൊടങ്ങ്യാ മത്യെലോ മാവായേം പിന്നെ പ്രശ്നല്ലാ ഉം പഴംപൊരി പിന്നെ വേം കയ്യും ചെയ്യാേലോ പര്പാടി
അക്കെ പിന്നെ ഓല് ഒറ്ങ്ങ്ണെ നേര്ത്തെ വേഗം ചെയ്തെച്ചാല്
ആഹ് രാത്രികെക്കോ
രാത്രി ഇഞ്ഞ് ചോറ് വെക്കണം
ഏഹ് കറി ത്ണ്ടാവോ?
ആ കറിണ്ടേ
ആ പിന്നെ ചോറ് മാത്രണ്ടാക്കിയമതീലേ ആ ഞാൻ രണ്ടു നേരം വെ ക്കലാ ഇവര് കയിക്കുമ്പോത്തിനൊക്കെവ്ടുന്ന് എല്ലാരും കയിക്കുമ്പോത്തിനെന്നെ ടൈമാവും അപ്പത്തന്നെക്കെന്താലും അപ്പൊ നമ്മളീ രാവിലെ കുട്ട്യോളെ സ്കൂൾക്കോമ്പത്തിന് കഞ്ഞി ഒടുക്കാൻ വേണ്ടി തീമട്ണതല്ലേ ചോറ് അപ്പൊ കേട് വ അപ്പൊ പിന്നെ എന്താട്ടാ ചൂടോടെ കയ് അയ് ഏ അങ്ങനൊന്നുല്ല ഇവടെ കട എങ്ങനേലും പത്തണി കയ്യും
ആ കയും ഏ അങ്ങൻതന്നെ ഇവടീം
അങ്ങാടീകാണുങ്ങളൊക്കെ ആ അങ്ങാടി പോയി ഒന്ന് വെരുമ്പൊത്തന്നെ ഒമ്പരാ കടക്കേക്കാരം പിന്നെ ഫുഡ് കഴിക്കും വാണ്ടേ അപ്പോത്തിനും പത്തണി കായും കഴിക്കുമ്പത്തിന് പത്തണിയാവും അപ്പ പ്പിന്നെ കേട് വെരണ്ടരുതീട്ട് രണ്ടു നേരണ്ട് വെക്ക ന്നേരാകാൻ നേരത്തൊന്നും വെക്കും ന്നാ ചൂടോടെ കയ് ക്കും ചെയ്യാ മറ്റെ രാവിലെ വെക്കണതല്ലേ ആ പിന്നെപ്പത്തെ കാലാവസ്ഥ ചൂടു ആയോണ്ട് ചെൽപ്പൊ കേടെരാനും ചാൻസ് എങ്ങനെ?
ക്ഷണം കൊണ്ടുപോകോ ചൊയ്ക്ക
കുട്ട്യാളോ
ഇല്ലല്ല ഓല് പോകുമ്പം കഞ്ഞി ആ കഞ്ഞി ഉടിച്ചു പോകും സ്കൂളിലുണ്ടല്ലോ ഇപ്പം ഫുഡും കറി എല്ലാ ഉണ്ടല്ലോ
ആ ഉണ്ടല്ലോ
ആ കൊടുക്കേണ്ട ആവശ്യം വരലില്ല നല്ല കറിയും ചോറുഒക്കെ തന്നെ അല്ലിപ്പോ നമ്മള് പഠിച്ച് വന്ന വഴിയൊന്നുഅല്ല പുരോഗമനണ്ട് അപ്പൊ പി പിന്നെ ഓല് ഓല് അവിടന്ന് ചൂട് ആഹ് ഓക്കെ ഓക്കേ ഓക്കേ ശരി.